കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട്
വക്ഷങ്ങൾ
വിശേഷം എന്താ അവിടെ എന്താ വിശേഷം
ഇവിടെ വിശേഷങ്ങളൊന്നു ഇല്ല സുഖമായിട്ടിരിക്കുന്നു
എന്താ പരിപാടി എന്താ പരിപാടി
പരിപാടി എന്താ ചുമ്മാ ജോലിയൊക്കെ കഴിഞ്ഞോ അപ്പൊ ഇങ്ങന ചുമ്മാ ഇരിക്കുവായിരുന്നു അപ്പൊങ്ങനെ വിളിച്ചതാ
ഓ മഴയുണ്ടോ
മഴയില്ല രണ്ടു ദിവസമായി മഴയില്ല എവിടെയും മഴ ഇല്ലന്ന് തോന്നുന്നു അങ്ങോട്ട് മഴയുണ്ടോ
ആ ഇവിടെ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു ഏ ഇത്ര നേരം മൈ കിടന്നത് ഇപ്പൊ വെയിലുണ്ട്
ആണോ ആഹ ആഹ ആ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ രാവിലെ വരെള്ളത് കഴിഞ്ഞ് ഉച്ചക്ക് ഒന്നും ആയിക്കയിട്ടില്ല ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണായിരുന്നു അപ്പൊ അതിന് റെഡിയായിട്ടാ ഹസ് മന്നെ വെയിറ്റ് ചെയ്തിരിക്കുക
ആണോ ആഹ ഹാ എന്തോ പറ്റി
നോമൽ ചെക്കപ്പ്
ഓ ശരി ശരി ശരിരി ഉ ഉ അല്ല എല്ലാടത്തും പനിയും കാര്യങ്ങളൊക്കെയാണല്ലോ അതാ ചോദിച്ച ഉ ഉ ഉ
ചെക്കപ്പ് വയറിന് ചെറിയൊരു പിയായിരിരുന്നു അത ചിത്തപ്പ
മക്കളൊക്കെ ഇല്ലേ
ഇല്ല ഞങ്ങൾ രണ്ട് പേര് മാത്രേ ഉള്ളൂ
ആഹ ആ ഹ
ആ വീട്ടില ആരൊക്കെയത്
എനിക്ക് ഹസ്ബൻഡും രണ്ട് മക്കളുമുണ്ട്
കുട്ടികൾ എന്ത് ചെയ്യുന്നോ
പഠിക്ക്യ അവര് ഒരാള് മൂന്നില് രണ്ടാമത്തെ ആള് എൽ കെ ജിയില് പഠിക്ക്ന്ന്
ഓ കുരുത്തകേട് ഒക്കെ ഉണ്ടാ
കൊഴപ്പ ഇല്ല പിന്നെ അത്യാവശ്യം ചില സമയത്ത് ഇല്ലാതില്ലല്ലോ ഇവിടെ അ പിന്നെ അതൊരു രസമാണല്ലോ നമുക്ക്
ഉം
ഓവറാവുമ്പോളാണല്ലോ പ്രശ്നം വരുന്നേ
ആഹ ജോലിയെല്ലാം ഒതുങ്ങിയ
ആഹ് ജോലി രാവിലെ പിള്ളാർക്കെല്ലാം ആഹാരമൊക്കെ കൊണ്ട് പോണ്ടത് കൊണ്ട് രാവിലെ എല്ലാം ആകും
ആണോ
ഉം
ആ രാവിലെ എന്ത് കഴിച്ചു
രാവിലെ ഇഡലിയും ചമ്മന്തിക്കറിയായിരുന്നു
ഉച്ചക്കത്തക്ക് മീനക്കെ കിട്ടിയാ
മീൻ ഇല്ല മീൻ ഇപ്പൊ കൊറവല്ലേ കിട്ടുന്നത് ഇപ്പം ട്റ് ട്രോളിങ് തുടങ്ങിയോണ്ട്
ഓ ഓ ഓ ഹസ്ബൻഡ് ജോലിക്ക് പോയാ
അല്ല അല്ല ഇവിടെയുണ്ട്
ഒണ്ടാ ഇന്ന് പോണ്ടായിര്ന്നോ
ന്നേ ഒന്ന് വയ്യാണ്ടിരിക്കുവാപ്പം ഒ ഡിസ്ക് ഒന്ന് ബൾജാട്ടിങ്ങനെ ബെഡ് റെസ്റ്റില് ഇങ്ങനെ ഇരിക്കു ക്കുവ അപ്പ പിന്നെ ഉണ്ട് ഇവിടെയുണ്ട്
ആ ആ ശരിയ പുള്ളാരെയും വീട്ടുകാരെയും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ
ആതൊണ്ട്ന്നെ ഇവിടെയുണ്ട് ഉം
രൊക്കെ പൊറത്തോട്ടൊക്കെ പോയൊ
എന്തോ
എന്തോ
ഹലോ കേട്ടില്ല ഒന്നൂടെ പറഞ്ഞെ
പുള്ളാരെക്കെയായിട്ട് വെക്കേഷന് പുറത്തോട്ടൊക്കെ പോയോ
ആ ഞാന് ഞങ്ങ എന്റെ സ്വന്തം വീട്ടിലൊന്ന് പോയാരുന്നു അപ്പം അവിടെ പോയപ്പോ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്ക ആയിട്ട് ഇങ്ങനെ പോയി അല്ലാതെ ഇതിനായി ട്ട് പോയിട്ടൊന്നുംല്ല
പിള്ളാർക്ക് പോണന്നൊന്നും പറഞ്ഞൊന്നുംല്ലേ വെകേ വെക്കേഷന് അല്ലെ എങ്ങോട്ടും പോണോന്ന്
ഇരുന്നിയാണ് മൂന്നാറിലൊക്കെ ഒന്ന് പോണം എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ വയ്യാതായത്
ആഹ് ഇവിടെക്കെ നല്ല മഴയാമ്പ ആ സമയത്തൊക്കെ അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്ന് കാണും
ആ അതെ അതെ അതെ ആ അപ്പൊ ഇങ്ങനെ പോകാനിരിക്കുമ്പോതേന് വയ്യാതായോണ്ട പിന്നെ പോവാഞ്ഞെ അവരൊക്കെ എല്ലാരും മാനസികമായിട്ട് പോകാനൊക്കെ റെഡി ആയി നിക്കുവാരുന്ന് അപ്പത്തേന് എനിക്ക് വയ്യ അതായി പിന്നെ പോക്ക് നടന്നില്ല അങ്ങനെ പിന്നെ ഏ എന്താ പറയണ്ട അതങ്ങ് ക്യാൻസൽ ആയി പോയി
ആ മക്കളൊക്കെ പോയിട്ട് ഇനി അപ്പ എ എപ്പം വരും
ഒരാള് മൂന്ന് മണിക്ക് വരും ഒരാൾ നാല് മണിക്ക് വരും
ഓ ഫുഡക്കാ കൊടത്ത് വിടോ
ആ ഉച്ചക്കതേന് ഇ കൊടുത്തു വിടണം പിന്നെ സ്നാക്സും കൊടുക്കണം
ആണോ
ഇം
സ്കൂളിന്ന് കഴി സ്കൂളിൽ ഫുഡ് ഇല്ലേ
സ്കൂളി ഫുഡ് ഒണ്ട് പക്ഷേ മോൻ പഠിക്കുന്നത് ഫുഡ് ഒണ്ട് ആക്ഷെ അവന് ആ ഫുഡ് അങ്ങന വ അവനെന്തോ വയ പിടിക്കുന്നില്ല അങ്ങനെ എപ്പ ഇങ്ങനെ ആ വയറിനാ ത്ത് വേദനയാട്ട് ഇങ്ങനെ ഇരിക്കുവ അ പിന്നെ വീട്ടീന്ന് തന്ന ഞങ്ങളങ്ങ് ഫുഡ് അങ്ങ് കൊടുത്ത് വിടും പിന്നെ മോളാണെങ്കി അവള് പഠി ക്കുന്നടുത്ത് ചോറില്ല ഫുഡില്ല ഉച്ച എല്ലാം കൊ സ്നാ ഉച്ചക്ക് പത്ത് മണിക്കത്ത സ്നാക്സും ഉച്ചക്കത്തെ ലഞ്ചും എല്ലാം കൊടുത്ത് വിടണം
ഓ ഇനി ഇത് വന്ന് വന്നിട്ട് ഇനിയിപ്പോ ട്യൂഷനൊക്കെ ഒണ്ടോ
ഇല്ല ട്യൂഷനൊന്നും പോന്നില്ല ഞാൻ തന്നെ ഇരുത്തി പഠിപ്പിക്കുവാ നമ്മള് ഉണ്ടല്ലോ പിന്നെന്തിനാ വെറുതേ ട്യൂഷ് നൊക്കെ അവളിന്ന് ട്യൂഷൻ അങ്ങനെ വിടുന്നില്ല ഇവിടെത്തന്നെ ഇരുന്ന് പഠിക്കും
ഉം
ഉം അങ്ങനെയൊക്കെ പിന്നെ
പൂളങ്ങും വാ
ഇല്ലല്ല പിന്നെ രണ്ടാൾക്കും മടിയൊന്നുമില്ല മോ ഇളയാള് ഈ വർഷം എൽ കെ ജി ചേർത്ത്
ഉം
മടിയൊന്നും ഇല്ല അങ്ങെ ഞായറാഴ്ചൊക്കെ എന്നെ സ്കൂളിൽ വിടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്കുണ്ടാക്കും വട്ടില്ലെങ്കിലാണ് പ്രശ്നം അവ അങ്ങനത്തെ കുഴപ്പം ഒന്നും ഇല്ല്യ ആഹ അതൊക്കെയ തോന്നി എന്തോ അവൾ അവൾക്ക് അങ്ങനെ ഒരു മടി തോന്നിയിട്ടേ ഇല്ല ഇന്ന് വരെ
ഉം ഉം ഉം
പഠിക്കാൻ എന്താ മൂന്ന് വയസായപ്പോ തൊട്ട് അങ്ങ് അംഗൻവാടിയിലൊക്കെ പോയി ശീലയത് കൊണ്ടായിരിക്കുംന്ന് എനിക്ക് തോന്നുന്നു
ഓ ഓ ഓ
പിന്നെ അങ്ങനത്തെ മടിയൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല എന്തായാലും
സ്കൂളിൽ പോകൻ നേരം മെനു ഒക്കെ പറയോ അത്ണ്ടാക്കിട്ടാ ഇത് ഉണ്ടാക്കീട്ടാണ്
ഇല്ലല്ല അങ്ങനെയൊന്നുമില്ല അവർക്ക് എന്തുണ്ടായിക്കൊടുതാലും അവര് കഴിക്കും പിന്നെ മോൻ എന്തു ഉണ്ടാക്കാലും കഴിക്കും അവക്ക് പിന്നെ ഇങ്ങനെ ചോറ് ഒന്നും ഇത്തിരി ഇഷ്ട ഇല്ല പിന്നെ നമ്മള് ബിരിയാണിയുടെ അരി കൊണ്ടൊക്കെ ചോറ് വെച്ച കൊടുത്ത അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം
ഉം സ്കൂളിൽ അങ്ങനെ ഇത് കൊണ്ടുവന്നുകൂടാ കൊണ്ടുവരാന്നൊക്കെ ഉണ്ടോ
ഇല്ല ഇില്ല ഇില്ല അങ്ങനത്തെ കുഴപ്പൊന്നുമല്ല അങ്ങനത്തെ കുഴപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങ പെട്ടേനെ
അ ചില സ്കൂളിലൊക്കെ ഉണ്ട്
മി മീറ്റ് ഐറ്റംസ് ഒന്നും കൊണ്ട്
ചൈനിസ് മറ്റേ
ആ ഇത് മറ്റേ നമ്മുടെ ജങ്ക് ഫുഡ് ഒക്കെ ആഹ ജങ്ക് ഫുഡ് ഒന്നും ചിലർ ഇതും എന്ന് വെച്ചാല് നോൺ വെജ് ഒന്നും കൊണ്ടാൻ പാടില്ലന്ന് ചിലടത്തണ്ട് പക്ഷെ ഇവിടെ ഏതായാലും രണ്ടു അ കൊഴപ്പൊന്നുല്ല
ഓ ഓ ഓ
ഉം എന്തായാലും കൊഴപ്പൊന്നില്ല അവര് പിന്നെ കഴിപ്പിക്കും എനിക്കന്ന അവള് മോൻ പിന്നെ കൊഴപ്പമില്ല അവന ഇച്ചിരി വലുത ആയതൊണ്ട് കുഴപ്പമില്ല മോളാണെങ്കിൽ അവക്ക് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാ സ്കൂളിൽ കൊടുത്തുകടുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്നാ ടീച്ചർ പറഞ്ഞഞ് എനിക്ക് തോന്നെ എല്ലാരുടെ കൂടി ഒക്കെ ഇരിക്കുമ്പം പിള്ളേരുടെല്ലാം കൂടെ ഇുമ്പോഴേ കഴിക്കും തോന്നും ഉം ഉം അങ്ങനെയൊക്കെക്കിരിക്കുന്നു പിന്നെ അവിടെ വേറെന്താണ്ട് വിശേഷങ്ങളൊക്കെ
എവിടെ ഇവിടെ സുഖമായിട്ടരിക്കുന്നു മഴടെ അന്തരീക്ഷ ആണ്ട് ശരിക്കും ഒന്നും ചെയ്യാനോ ഒന്നും നടക്കാനോ ഒന്നു എവിടെങ്കിലും ഇങ്ങനെ മഴയെ നോക്കി ഇങ്ങനെ ഇരിക്ക എന്നുള്ള ഒരു മൈൻഡ്
ഇവിടെ പേ അവിടെ ഇന്നലെ ക്കെ മഴ ണ്ടായിരുന്നു
ആഹ ഉണ്ടായ് ന്നോ
ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് മഴയേ ഇല്ല
ഉം ഒരു വെയിലിന് വേണ്ടിട്ട് നോക്കിയിരിക്കയാണ് ഒന്ന് വെയിൽ കണ്ടിട്ട് വേണോല്ലോ ഒന്ന് തുണി കൊണ്ടക്കന്ന ഒണക്കാൻ
അഹാ ഇവിടെക്കെ വെയില കേട്ടോ ഇവിടൊക്കെ നല്ല വെയിലും ചൂടുവാ
ഉം
ഉം ഇവിടെ മഴ ഇന്നലെ തൊട്ടോയ മഴയില്ല ഇന്നും ഇതുവരെയ മഴ പെയ്തിട്ടില്ല
ഓ മഴയില്ലെങ്കിലും അന്തരീക്ഷം ങ്ങനെ മങ്ങി വല്ലാതെ കെടക്കും അപ്പൊ നമുക്ക്ത് പേടിയാണ് കൂടുത ആ തുണി കൊണ്ടന്ന് ഇട്ടാൽ പോലും ഇപ്പ പെയ്യോ ഒന്നെങ്കിൽ നമുക്ക് പക പകുതി ഉണെങ്കിൽ തുണി വാഷിങ്മിഷീൻ മെഷീ നമ്മ ഡ്രയറി ഇട്ട്ണക്കുന്നു പകുതി ഉണങ്ങി കിട്ടുവല്ലോ അപ്പം ബാക്കി ഇച്ചിരി ഒരു അരമണിക്കൂർ വെയിലോണ്ട് ഉണങ്ങിയാ മതി പക്ഷെ ആ ഒരു ധൈര്യത്തി കൊണ്ടുവന്നിട്ടിട്ട് തിരിച്ചു പോകുമ്പഴത്തേക്ക് മൊത്തത്തിൽ നനച്ചു വെക്കും മഴ വന്നിട്ട്
ആഹ ആഹ ആ
മ്മള് ഇരുന്ന് അവിടെ നിന്നു ഒണ എടുക്കേണ്ട അവസ്ഥയാണ്
അതെ ലേ ഉം ഉം
ങ്ങനെ ഓടിപോയി എട് തലോ പോയിട്ട് വരുമ്പഴത്തേക്ക ഒക്കെ ആണെങ്കി
നനയും മഴ പെയ്തു നനയും
ഓ അങ്ങനെ ഒരു അബദ്ധം പറ്റ യും ചെയ്തരുന്നു ന്നല്ലാത് രണ്ടു ദിവസം ഞാൻ പൊറത്ത് കുഞ്ഞു കുഞ്ഞഞ് വെയിലത്തിട്ട് ഉണക്കി അവിടെ അകത്തൊരു കശ കെട്ടിയിട്ടുണ്ട് ചുമ്മ കൊണ്ട ന ഒത്തിരി ഇട്ടിട്ട് പകലെടുത്തല്ലാതെങ്ങനെ പുറത്ത കൊണ്ട വന്നിട്ടേക്കും അങ്ങനെ നല്ലോ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റത്തെ വെയില കൂടി തട്ടി ചൂടും കൂടിയയി സെറ്റ് അങ്ങനെ പക്ഷെ ഒന്ന അകത്തോട്ട് പോയി രണ്ട് സാധനം എടുത്ത് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര പെരി മഴയില്ല അങ്ങനെ അങ്ങ് പെയ്ത് കളഞ്ഞു പിന്നെ വിടെന്ന് പിഴിഞ്ഞ് ഡ്രയറിൽ കൊണ്ട്
ഭയങ്കര വിഷ
കര്ണ്ടു വില്ലും യ്യോ തുണിയ അത്ര ഇതാവല്ലേ പിന്നെയും കേട്
ആ അത് ന്ന അത് തന്നെ അതെ അതെ
അത മഴയ ഞാൻ ഇത് കാരണം ഇപ്പം ഇങ്ങനത്തെ അന്തരീക്ഷമാണെങ്കിൽ ഞാനും പോവില്ല അതിന അവിടെ നൃത്തിയ ഉണക്കി എടു തകത്ത് വെച്ചിട്ടേക്ക കേറി പോത്തോളൂ
അതെ അതെ അതെ ആ അതെ അതെ അതെ അല്ല നമുക്ക് സൗകര്യം ഉണ്ടെങ്കികൊഴ പോ നമു അകത്തോട്ട് ഇടാന്ന് വേക്കാം സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ നനഞ്ഞും കൂടെ പോയ പിന്നെ
ആ ഇതിപ്പോ ഞങ്ങ രണ്ടുപേര മാത്രേ ഉണ്ടായത് കൊണ്ട് ആ റൂമില് ഓണാവ വാഷിംഗ മെഷീനും കൂടി ഉണങ്ങി കിട്ടുന്നതണ്ട് നമുക്ക് ജസ്റ്റ് ഇട്ടാൽ മതിയല്ലോ അങ്ങന ഇടുന്നണ്ട് ഒട്ടും സ്മെല്ലൊന്നും ഉണ്ടാവില്ലേ പകുതി കിടക്കുംല്ലേ രാവിലെ ആവുമ്പ നമുക്ക് കാൽക്കണിയിൽ കൊണ്ടിടുകയും ചെയ്യാം ഉണക്കെടുത്തി തുണിയാണ് ആ മഴ തനച്ച് കളഞ്ഞ
ആ അതെ അതെ അതെ ഇപ്പൊ വിശ്വസിച്ച് പൊറത്ത് പോവാൻ പറ്റത്തില്ല നമക്ക് എപ്പളാ മഴ വരുന്നത് എങ്ങനാ മഴ വരുന്നെ
ഞാൻ ആ എല്ലാത്തുണിയും വാരി പെർക്കി ഈ സൈഡിൽ അവിടെ ഇവിടയൊക്കെ ഇട്ടിട്ടാണ് പോവ്ന്നത്. ഒണങ്ങി കിട്ടിലേലും കൊഴ പ്പല്ല ഒണങ്ങിതിനെ നനക്കാതിരുന്നാ മതി.
അതെ അതെ അതെ ഉം ഉം വെള്ളത്തിന് വേ ബുദ്ധിമു ട്ടൊണ്ടോ വെള്ള പിന്നെ മഴയൊക്കെ കൂടുമ്പം വെള്ളത്തിന്റെ ബുദ്ധിമു
ഇല്ല ഇവിടെ കൊഴപ്പല്ല ഇവിടെ കൊഴൽ കിണറുണ്ട്.
ആ ആ
അപ്പ അത് കാരണം അങ്ങനത്തൊരു പ്രശ്നോ ഇല്ല.
ഉം ഉം ഉം
മോട്ടർ അടിച്ച് രണ്ട് ടാങ്കിന്റെ രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിന്റെ കേൾക്ക്ണതായൊണ്ട് നമക്കെറങ്ങി പോരാൻ പറ്റു ഇല്ലല്ലോ? എന്തെങ്കിലുക്കെ ഫോകസെയ്യ് ട്ടിക്ക് വേണ്ടിട്ടാണോ ആ അത്രയും ടാങ്ക് വെച്ചിട്ടുണ്ട്.
ആ
രണ്ടുസൊക്കെ ഇല്ലെങ്കില് നമുക്ക് പാടില്ലല്ലോ?
അതെ അതെ അതെ അതെ ആ അടുത്തൊക്കെ വീടൊക്കെയൊണ്ടോ? ചുറ്റുപാടൊക്കെ ആൾക്കാരൊക്കെ ഉം ഉം ഉം
ശെരിയടാ
ആ ആയി ക്കോട്ടന്നാ ഓക്കെ. ഓക്കെ ശെരി.